ഹലോ
ഹലോ
കേൾക്കണില്ലേ
ആ കേക്കണണ്ട് എന്തൊക്കെയ വാർത്താനം
നല്ല വർത്താനം എന്തൊക്കെയ അന്റെ വിശേഷം
സുഖം
കുട്ടികളൊക്കെ പണികളൊക്കെ തുടങ്ങുന്നു
ആ
കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു ഇല്ല ഒരാള് കൂടി പോകാനുണ്ട് ഒരാൾ പോയി ഒരാളിവിടെ കളിക്കും ക്കിണ്ട്
ആ ഇന്റത് ഒരാൾ സ്കൂളിൽ പോയിക്കണ് ഒരാൾ അവിടെ മുറ്റത്ത് കളിക്കണിണ്ട്
ഇന്ന് അല്പം വൈകിയടാ
എന്ത്‌ പറ്റി
അത് ഗ്യാസ് തീർന്ന്
ആ അടുപ്പ് കത്തിക്കലില്ല
അടുപ്പ് കത്തിക്കൽ കുറവാണ് പക്ഷെ അടുപ്പത്ത് എല്ലാതും വെച്ച് പെട്ടെന്നായി കിട്ടൂലല്ലോ
ആ ശരിയാണ് ഗ്യാസും പിന്നെ ഇന്റക്ഷനും ഉണ്ടെങ്കിൽ തന്നെ നടക്കോളോ
ആ പക്ഷെ ഇപ്പത്തെ സമയത്തില് യുദ്ധം കാരണം ഗ്യാസ് കിട്ടാനും ബുദ്ധിമുട്ടാണ്
ആ ഇപ്പൊ കൊറോക്കെ ഒതുങ്ങിയല്ലോ അപ്പൊ കൊറച്ച് സമയം എടുക്കും തോന്നണു ചില ഭാഗത്ത് കൂടൊക്കെ എന്നാലും ഗ്യാസ് കിട്ടുന്നുണ്ട് പക്ഷെ നല്ല റേറ്റ് ആണ് തോനുന്ന് നല്ല വെലണ്ട്
ആ അതിന് ഈ ഭാഗത്ത് കൂടെണ്ടല്ല ഞാൻ കഴിഞ്ഞിട്ട് ഞാന് ഒരുപാട് പ്രാവശ്യം ഓൽക്ക് വിളിക്കണം വിളിച്ചെങ്കിലുള്ളു ഒരു കുറ്റിയേറ്റ് ഒന്ന് ഇങ്ങട്ട് വരിക ആയിക്കൂടെ ഞങ്ങളെ വീട് കുറച്ച് ഉള്ള് ഏരിയേക്കാണ് അപ്പോൾ വണ്ടിയൊന്നും എത്താത്തത് കൊണ്ട് ഓൽക്ക് നല്ല ഇതാണ് കൊടുന്നെരാൻ തന്നെ മടി യാണ്
ആ വഴി ഇല്ലാത്തോണ്ടാവൂലേ ഒലെ വലിയ വണ്ടി വരുന്നുണ്ടാവൂല്ലല്ലെ
ഇല്ല വണ്ടി എത്തൂല
അപ്പൊ പിന്നെ ഓൽക്കത് കയ്യിൽ ഏറ്റി തലയിലൊക്കെ വെച്ച് കൊണ്ട് വരണ്ടേ അതാവും
ആ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ രാവിലെ നീച്ചില്ലാത അതും എല്ലാം ച ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകൻല്ല ചോറും ഒക്കെ അടുപ്പത്ത് ആയി കിട്ടൂല്ലല്ലോ. ആയി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. ഒരുപാട് സമയം പിടിക്കുയി
ആഹ ആഹ
ഞാന് ബുക്ക് ചെയ് വട്ടിട്ടിപ്പോപ്പൾ ഒരു മാസമായി പിന്നെ കുറേ വെട്ടം ഒരുപാട് പാവശം ഒലക്കക്ക് വിളിക്കും ഇന്ന് കൊറുേരാം നാളെ കൊറുേരാം മറ്റന്നാളെ കൊറുേരാം പറഞ്ഞിട്ട് ഗ്യാസും ഇല്ല എന്നൊക്കെ പൗൽ പറയുന്നത് വിളിക്കമ്പോൾ പറയുന്നത്
ആ് വീട്ടില്ഹസ്ബൻറ്ല്ലേ ഹസ്ബൻറിനോട് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് കൊണ്ടന്ന തരാൻ പറ
ഹസ്ബന്റിന് ഫുള്ള് ബിസിയല്ലേ. ഹസ്ബന്റിന് ഓരോ വൈക്ക് പോകണ ഹസ്ബന്റിനോട് ഞാൻ പറയും അപ്പ പറയാ ഓല് ഇങ്ങട്ട് വരുല്ലോ വരുമ്പോ കുറ്റി നെറക്കാം. ഓൽക്ക്പ്പോ ഞമ്മളെ ബുദ്ധിമുട്ടറിയില്ലല്ലോ.
അത് ശരിയാണ് ഓല്ക്ക് സ മയാവുമ്പോ ഭക്ഷ മുന്നിലെത്തിയാൽ മതി അത് വെച്ചണ്ടാക്കണ അവസ്ഥല്ല അറിയേണ്ട ആവശ്യമല്ലല്ലോ എങ്ങനെങ്കിലും വെച്ചണ്ടാക്കി കൊടുക്കോന്ന് അറിയാലോ.
ആ പിന്നെ കുട്ടികൾ ാണെങ്കിൽ ചമ്മൻ ന്തേലും ണ്ടാക്കാം. അതെ നുക്ക് എളുപ്പണല്ലോ ഗ്യാസിനെ ആ കണ്ടല്ലോ ചമ്മന്തി എന്തെലും ഉണ്ടാക്ക വെച്ച കുട്ടികൾക്ക് അത് പറ്റൂല. ഓര്ക്ക് ഓരുക്ക് കൊണ്ടോണത് ഇങ്ങതെ കേങ്ങോ അതൊക്കെ ഈ ഒക്കെ ഈ അടു ഇപ്പത്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പളെ കുറേ സമയം പോകണേ
ആഹ ഇവിടൊക്കെ സ്ഥിതി അ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ വിധം വേണം. സ്കൂള് പോണവക്ക് പോലെ ഇഷ്ടം അല്ലാത്തവർക്ക് വീട്ടിലിരിക്കുന്ന കോല ഇഷ്ടം ഒരു വിധം ഒന്നും ഉണ്ടാക്കിയാൽ ആൾക്കാർക്കും പറ്റൂില്ല
ഉം ഒരു രണ്ടു കുറ്റിണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് ചിലപ്പോ കുറ്റി കയ്യാനാകുമ്പോത്തന് പൈസ ഉണ്ടാവില്ല കയ്യിയില് ഏ അപ്പൊ ആ പ്രശ്നം കൊണ്ടൊക്കെ അപ്പൊ നഞമ്മള് വിളിക്കുന്ന നേരത്തെ പോലും കിട്ടൂലേ പൈസ കയ്യിൽണ്ടായ പോലും വിളിക്കുമ്പ പോലും വരൂല്ല. ഒരുപാട് പ്രാവശ്യൾക്ക് വിളിക്കണേ ഒരു ഇന്ന് വരാൻ നാളെ വരെ നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കണം.
ആഹ് ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാ ബുക്ക് ചെയ്തിട്ടാല്േ ചെിലപ്പോ ആ സമയത്തൊന്ന് ത്തൂല ചെലപ്പോ ഒരു മാസം കഴിഞ്ഞാവും കിട്ട അപ്പൊ ആ ബുക്കിംഗ ഒന്നും പോരാഞ്ഞിട്ട് പിന്നെ ഇപ്പ ഞാൻ ബുക്ക് ചെയ്യലന്നില്ല വിളിച്ചച്ച് പറയും കഴിഞ്ഞിക്കണ് ഇവിടെ വന്നിട്ട് പിന്നെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ വെച്ചിട്ട് ബു ചെയ്തു കൊടുക്കലള്ളോ.
ആ പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള അടുത്തുള്ളോരോട് ആരും തെരുവലപ്പ ഇങ്ങനെ സമയം ഇതാ
ആ ഗ്യാസിന് വിലയാണ് പോരാത്തിെ എപ്പോഴൊന്നും കിട്ടാനും ഇല്ലാത്തത് കൊൊണ്ട് ആരുടുത്തന്നും ആരും തരില്ല എല്ലാരും
ഉ അറീല്ലല്ലോ ചോയ്ച്ചാലും എല്ലാർക്കും തരാൻ മ യാണ് രണ്ട് കുറ്റി ഇണ്ടെങ്കിൽ പോലും ഇല്ല ഞങ്ങൾത് കയ്യാൻ അയക്ക്ണ എന്നാണ് എല്ലാരും പറയ
ആഹ് അതിപ്പോ ഷാമം തുടങ്ങിയ അവിടന്ന് ഇങ്ങോട്ട് അങ്ങനെ തന്നെയല്ലേ എത്രയോ ഹോ എല്ലടൊം കടകളൊക്കെ പൂ ഇതിപ്പോഴും തൊറന്നിട്ടില്ലല്ലോ അപ്പൊ കൊറെക്കെ ഗ്യാസിന്റെ ക്ഷാമം തീർന്നാലും അതൊന്നും ഇപ്പോഴും തൊറന്നിട്ടില്ല
പിന്നെ ഇപ്പോ മയ ആവോണ്ടേ വെറകും തന്നെ ഒക്കെ നനഞ്ഞ് കടക്കാണ് കൊർച്ചമ്മളിട്ത്ത് വെച്ചിരുന്നു പക്ഷെ മഴ പെയ്തിട്ട് ചെർതായിട്ട് ചോർച്ചെല്ലോടെത്ത്ന്നൊക്കെ അവിടൊക്കെ വെറകാകെ നനഞ്ഞാണ്ട് അപ്പൊ കത്തി പിടിക്കാൻ തന്നെ കുറേ പാട് സമയട്ക്കല്ലേ
ആഹ അതും ശരിയാണ് നൻഞ്ഞയ്ഞ്ഞാല് അത് കത്തി പിടിക്കാൻ തന്നെ ഭയ്ങ്കര പണിയാണ് രാവിലൊക്കെ പ്ര പ്രത്യേകിച്ച് കത്തി കിട്ടണമെങ്കി മൻ ഇള്ള ബുദ്ധിമുട്ടാണ് അടുപ്പ് ഞാൻ ഇവടെ ചോറ് മാത്ര വെക്കൊള്ളൂട്ടൊ ബാക്കിയൊക്കെ പിന്നെ ഗ്യാസ് തന്നെ വെ ക്ക
ആഹ് ആ അങ്ങനത്തെന്നെ അങ്ങനെയൊക്കെ ചെയ്താ മതി പക്ഷെ ഇതാണ് നമ്മക്ക് കിട്ട് കിട്ടാൻല്ലാത്തോണ്ടിള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം രണ്ട് കുറ്റിണ്ട് രണ്ട് കുറ്റി ഇങ്ങനെ ഒഴിഞ്ഞ് കെടക്കല്ലേ നല്ല ബുദ്ധിമുട്ട്
ബയോഗ്യാസിന്റതൊക്കെ പറ്റ്വോങ്കിൽ ഒന്ന് വെച്ചോക്ക്യാ മതി ബയോ ഗ്യാസ് വീട്ടില് അങ്ങനെ പറ്റു എങ്കിലേ
ഉം അ അയ്നെ പറ്റി ഇങ്ങക്ക് അറിയോ ഏ എന്തൊക്കെണ് എങ്ങെനെ
ബായോ ഗ്യാസ് പ്ലൻ്റിപ്പമ്മളാ പഞ്ചായത്ത് വയൊയൊക്കെ ഇങ്ങനെ കിട്ടലിണ്ട് എഴുതി കൊടുത്തോക്ക്യാല് അറിയാ ആ വല്ല്യെ ഇപ്പോ ചെറിയൊരു ഇത് സെറ്റപ്പ് മതി തോന്ന്ണു അയ്ന് ഒരുപാട് അങ്ങനെ വലിയ ആദ്യമൊക്കെ ഭയങ്കര വലിയ പിന്നെന്താ പറയാ കുഴിയും കാര്യങ്ങളൊക്കെ വേണ്ടിരുന്നു അപ്പ അങ്ങൻത്തതൊന്നുല്ല ചെറിയ ഒരു സ്പേസിലും കൂടെ നമുക്ക് വെ ക്കാൻ പറ്റുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ കാണാം
ബുദ്ധിമുട്ടാന്ന് പറയ ഇപ്പോ മയ് രാവിലെ മയിം ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നീ എല്ലാം കറിയൊക്കെ എല്ലാം മണം അടുപ്പ പ്പത്തിണ്ടാക്ക അപ്പൊ അതിനൊക്കെ സമയം കൊറേ പോവാണെ വെറ്ദെ വേസ്റ്റ പോവാണ് സമയം നമ്മക് കൊ ഒരുപാട് സമയമ്മക്കട് ക്കള പണി കറിം ചോറൊക്കെണ്ടാകി തന്നെ നിക്കെണ്ട്യെരാണ് സമയല്ലെയ് കുട്ട്യാക്ക് നേരം വെയ്കാണ് ആ ഒരുപാ ണ്ടാക്കണംഅയ്ക്കൂടെ ഇവിടെ രണ്ട് രണ്ട്ു നേരം ചോറ് തന്നെ വേണം രണ്ടു നേരം നമ്മള് കത്തിച്ച കന്ന് ഉണ്ടാക്കണ്ടേ അങ്ങനൊക്കൊയിട്ട് ഇന്ന് ആഹ് എല്ല ബുദ്ധിമുട്ടാണ് ഇനിപ്പോ കുറ്റിക്ക് എന്താ കാട്ടാ നറീല എയ്നോ ഒന്നും കൂടി ഒന്ന് വിൾച്ച് നോ നണം അവരോടൊന്ന് പർഞ്ഞോക്കണം
ആഹ് ഞാന അവിടെ അടുത്തൊന്നുംല്ല ഇല്ലെങ്കി എൻന്റെ കയ്ൽ ഉണ്ടായിുന്ന കുറ്റിയൊക്കെ പക്ഷെ ഞാൻ അടുത്തൊന്നും അല്ലാത്തതൊണ്ടേ എന്താപ്പ ചെയ്യാ
ആഹ പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ സുഖന്തെങ്ക അപ്പെങ്കിൽ സുഖമാണ് പിന്നെ എതിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ അവിടെയൊക്കെ ഗ്യാസ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല കാരണം അതിലും നമുക്ക് ക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാല്ലോ പിന്നെ മീൻ പൊക്കാനാണെങ്കിലും
എളുപ്പ അണ്ടെങ്കിൽ ഗ്യാന്നെ പെട്ട കഴൂ ചായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോ അങ്ങനെ പോവല്ലോ
ആഹ അ്മ പോകും അതിനൊന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ എന്തേും ഉണ്ടെങ്കിലും ഉപകാരം ചെയ്യോ ഇതിപ്പോൊ അതും ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ ഇപ്പോ വിറകും ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പ ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടായത് വിറകുംല്ല ഗ്യാസും ഇല്ല വിറകും കുറവാണ് അതിനാല ഇപ്പ ഞാൻ ആകെപ്പെട്ടുന്ന് പറയാ ഇനി ഇപ്പോ എത്ര ദിവസം ഇങ്ങനെ കയ്യേണ്ടി വരും എന്നാവും അറിയില്ല എന്തായാലും കിട്ടാൻ എന്തെങ്കിലും വകപ്പെട കേോ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞേക്കാം ഒരു കുട്ടി ഉണ്ടെങ്കിൽ തരാൻ പറ്റന്ന് വെച്ചെങ്കിൽ ഉപകാര